അല്ലേ
ആഹ് ഉണ്ടോണ്ട് ഞാന് ഇതിന്റെ എടേല് ഇക്ക ഒരു ഞാൻ മെസേജ്യച്ചട്ടണ്ട് ഇപ്പൊ ഒരു കോള് വരാനുണ്ട് അതു കഴിഞ്ഞിട്ട് ഇട്ട് നാൽപ്പത്തിനും ഇങ്ങോടും അടിച്ചു പിന്നെ എടുക്കാതിരിക്കാൻ വയ്യല്ലോ തരുത് ഞങ്ങള ഒന്ന് സ പോകൂല എരുതിട്ട് എടുത്തതാണ്
ആഹ് അത് കുഴപ്പല്ല അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി
അത് പറ്റൂില്ല അത് ഹസ്ബന്റണ്
ആഹാ അത് ശരി ഞൻ ആപ്പ് വഴിയുള്ള ആക്കാരാണ് എന്ന് കരുതി
ഉം ഉം ഞനാ വ വരു വരാണെങ്കി എടുക്കും അല്ലെങ്കിൽ കൊഴപ്പില്ല നമ്മുക്ക് പുള്ളെ പുള്ളാക്കാം ആട്ടോ
അല്ല ങ്ങൾക്ക് ടൈം ആവ്മ്പോ കട്ട് ചെയ്ത് പോയാൽ മതി
ആ അല്ല കോള് വരണണ്ടെങ്കിൽ ഞാന് എടുക്ക എടുത്തോളാം അല്ലെങ്കിൽ കൊയ പ്പല്ല ആ അപ്പൊ ആ ചൂടനാണേ ആ സമയത്തിന് അപ്പൊത്തന്നെ എടുത്തില്ലെങ്കിൽ ഭയങ്കരം ഭയങ്കരം പ്രശ്നാ. എന്തൊക്കെയുണ്ട് വിശേഷം?
എന്താ സുഖാണേ അങ്ങനെ പോവ്ണ് എന്താ പരിപാടി?
പരിപാടി മകളെ എഴുതി ക്കേരുന്നു നോമ്പ് എടുത്തത് കാരണം ഭയങ്കരം തലവേദന കഴു ത്തിന്റെ അവിടെ നീരിറങ്ങി കഴുത്ത് തിരിക്കാൻ വയ്യ, അപ്പ അവിടെ പോയി കിടന്നാ
ആഹ്, മിന്റ് ജ്യൂസ് കുടിച്ചാൽ മതി മിന്റ്. പൊതീനല്ലേ പൊതീനീ നാരങ്ങയും ഇഞ്ചിയും
തലവേദനക്ക് ഒക്കെ നല്ലതാ
ആഹ്, നല്ലതാ പെട്ടെന്ന് മാറും.
ഓഹ് ആഹ് എന്നാൽ ഇന്ന്
അത് നല്ലത് തണുത്ത വെള്ളത്തില് ഐസ് വാട്ടറൊക്കെ വെച്ച്ക്കാണ്ട് അങ്ങനെ ഉപയോഗിക്കാണ് ഇഞ്ഞ് അങ്ങനെ ഐസ് ഉപയോഗിക്ക് ആണ്
ഓഹ്, ഓഹ് ആഹ് ഇന്നാ ഒന്ന് അടിച്ച് കുടിച്ചണം, ഓഹ് നോമ്പ് തുറന്നപ്പോ തൊടങ്ങിയതാണ് അവളെ അവളെ പഠിപ്പിക്കേന്നു ഇപ്പൊ സുഖല്ലാഞ്ഞിട്ട് പോയി കെടന്നതാ. അപ്പൊരു ആഹ് രണ്ട് മൂന്ന് ഓള് യു കെ ജി.
ആഹ്, ഈ കൊല്ലം ചേർത്തിയതാവും
എൽക്ക് എലാ കഴിഞ്ഞെല്ല അങ്ങ് ചേർത്തിയതാണ്. ഇക്കൊല്ല യു കെ ജി, യു കെ ജി ആവുമ്പ കു കുറേണ്ടാകുല്ലോ. ആഹ് എഴുതാനും വായി ക്കാനും അപ്പൊ നമ്മക്കന്നെ പിരാന്ത്ട്ച്ചും. ഇല്ല അത് എഴുതാൻ കാണിച്ച് കൊടുത്തിട്ടേ ആഹ്, ഓളെ പിന്നെ മുകൾള്ള ആള് മൂന്നിലാണ് ഒന്ന് നോക്കാൻ പറഞ്ഞ് പോയി കെടന്നതായിരുന്നു ഞാൻ
ആഹ്, ആഹ്
മക്കളില്ലേ
ആഹ്, ഇണ്ട് ഓലൊക്കെ വലിയ കുട്ടികളായി.
എ എത്രലാ?
ഒമ്പതില്
വല്ല്യോനോ?
ആഹ്, ഉം രണ്ട് ആൺ കുട്ടികള്.
ഏഹ് രണ്ട് കുട്ടിളൊള്ളൂ?
ആഹ്
ആഹ്, എനിക്ക് നാലാളാണ്. വലിയവന് പ്ലസ് വണ്ണിൽ എത്തീട്ടുണ്ട്.
ആഹ്
ഉം ആ രണ്ടാമത്തോന് ഒമ്പതിലും ഉം, അവര് ഇവിടെ ഇല്ല, അവര് വേറെ ഹോസ്റ്റലിലാണ്, ഇവര് രണ്ടാള് എന്റെടുത്തുള്ളൂ.
ആഹ്, ആഹ് പിന്നെ ആഹ്, അഹ് ശരി.
ഇങ്ങള് തറവാട്ടിലാണോ?
അല്ല ഞങ്ങള് സപ്പറേറ്റ് ആണ്.
ആ പിന്നെ എന്താ വേറെ ആൾക്കാരസ് സംസാരക്കെ കേക്കുന്നു ഉമ്മണ്ടോ കൂടെ ആഹ് ആഹ് ആഹ് അങ്ങനെ ആഹ് ശെരി
ണ്ട് അർഞ്ഞു അപ്പ ഇവിടെ ഒരുപാട് ആൾക്കാര്ണ്ട്
വെബ് ഉം ഉം ശരി ഫ്രീ ടൈമില് ഞാന് ചെറിയ ഓൺലൈൻന്റെ തൊക്കെണ്ട്ന്നല്ലാതെ വേറെക്ക ഇപ്പൊന്നൊന്നുംല്ല
എന്താണ് ഓൺലൈൻ ചെയ്യുന്നത്
ഓൺലൈനിൽ ഇങ്ങനെ ചെറതായിട്ട് സ്റ്റാറ്റസിന്റെ അല്ലേ സ്റ്റാറ്റസ് വർക്ക്ല്ല ഒ അങ്ങനെ ചേർത്തതിന്റെ കൂ തരിയ അതൊക്കെണ്ട് പിൻ ആഹ് രണ്ട് മൂന്ന് വർക്ക്
അഹ് വേറെ
അല്ലാത്ത കൊയ് ഇതൊന്നുല്ല മേ അൻക്ക് ജോലിണ്ടോ?
ഇല്ലേ ഞാന് വെറുതെ ഇരിക്ക വെറുതെരിക്ക വെറുതെരിക്ക
ഓഹ് ഓഹ് അഹ് ശരി ആഹ് അഹ് ശരി
എഹ് പാട്ട് കഥ അങ്ങനെക്കെ ഇഷ്ടണ്ടോ അങ്ങനെ എന്തെലും ചെയ്യാന്
ഇല്ല വ പിന്നെ വായിക്കും പുസ്തകങ്ങളൊക്കെ വായി ക്കു ല്ലാതെ ഞാൻ എഴുത അങ്ങൻത്തെ പരിപാട്യൊന്നുല്ല
ആഹ് ആഹ് സിനിമ കാണൽ ഉണ്ടോ
ഇല്ല സിനിമ ഒന്നും കണ്ടില്ല റീൽസൊക്കെ അങ്ങൻത്തൊക്കെ കാണുംന്നല്ലാതെ സിനിമായിട്ട് ഞാന്
ആഹ് ആഹ്
ഇവടെ മക്കളൊക്കെ അയ്ന്റെ ആൾക്കാരാണ്
ഉം ആഹ് ഇപ്പത്തെ കുട്ടികളെല്ലാം അഹ് കണ്ട് സിനിമയിലൊക്കെ കാണാല്
ആഹ് ഓരോ പിന്നെങ്ങൻ ആഹ് വന്തളി വാണൂ ഓന് ഒന്നല് വന്നിക്ണ് ഓ ഓ ലോകകപ്പാണ്ന്നും പർ ഞ് ഇറങ്ങിപ്പോകും രാത്രി പോണ്ടാർഞാലും പോകും ഇവിടെവ്ടോ സ്ക്രീൻ വെച്ച് കാൺണ് ണ്ട് ന്നൊക്കെ പറഞ് വല്യ മോനെ ഉം പിന്നെ ഞാനത് കാണല് ല്ലാ നിക്ക് നീ കാണോ
ഇല്ലേ ഞങ്ങക്ക് വീട്ടില് ടി വി ഒന്നുല്ല
ആഹ് ശരി ഉം
എന്തൊക്കന്നട്ട് വേറെ പച്ചക്കറി എന്തേലുണ്ട കൃഷി ചെയ്യണണ്ടോ
ഇല്ലല്ല ഞാന് പിന്നെ ഇവിടെ സ്ഥലല്ലേ ഞങ്ങക്ക് അഞ്ചു സെന്റ് സ്ഥലള്ളതന്നെ ച്ച് പിന്നെ മുറ്റംക്കെ ഇന്റർലോക്ക ഇല്ലാ അതുംല്ല അതൊന്നും വളർത്താനുള്ള സ്ഥലല്ലേ ഇൻക്ക് ഭയങ്കര ഇഷ്ടാണ് അതൊക്കെ പച്ചക്കറി ആണെങ്കിലും കോഴിയണെങ്കിലും ഞങ്ങളത് ഇന്റെ വീട്ടിലും ഞങ്ങളെ തറവാട്ടിലൊക്കെണ്ട് ഇവിടെ അർഞ്ഞാല് ടൗൺ ഏരിയാണ് ഇവിടെ അധികം സ്ഥലം ഇല്ലാത്തോണ്ട് തൊട്ടപ്പുറത്തുപ്പറ ത്തൊക്കെ വീടാണ് മു മു മുന്നിലാണെങ്കില് സ്കൂളാണ് അപ്പൊരു ഉം ഒരു സ്പേസ് ഇല്ല നമുക്ക് വളർത്ത
റ്റ വീടാേ
ടെറസാണ് ടെറസ്ന്റെ മാേൾല് കാെർച്ച് മണ്ണൊക്കെ ആക്കി വെച്ച് അയ്ല് കൊർച്ച്ങ്ങെനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാനിങ്ങെനെ വളർത്തും ല് കൊർച്ചൊക്കെ ഉണ്ട് കറ്റാർവാഴാ കറിവേപ്പ്ലാ അങ്ങെൻത്തെക്കെണ്ട് ആഹ് പച്ചമൊളക്ണ്ട് പിന്നെ രണ്ട് ആഹ് റമ്മിലാണ് ഒന്നില് മറ്റേ ഉറുമാമ്പഴത്തിന്റെ തയ്യ്ണ്ട് ഒന്നില് പേര് പേരക്കണ്ട് റിച്ചിന്റെ ത് കുരു കൊണ്ടോയ്ട്ട്ട്ട് ലിച്ചി അത്ണ്ടായ്ക്ക്ണ് ആഹ് ലിച്ചിന്റെ തയ്യ് പിന്നെ ഇന്നെക്കാളും വൽ ഇപ്പ ന നല്ല വല്‌പ്പം വെച്ചിട്ട്ണ്ട് പക്ഷെ കായ്ച്ച്ട്ട്ല്ല കായ്ക്കോ നോക്ക അല്ലെങ്കി
ആഹ് കാനല് ഇങ്ങെനെ തണ്ത്തെ താണല് കിട്ട്ണ സ്ഥലാണോ കുഴിച്ച്ട്ട ഭാഗം
അല്ലാ ഉറവ ടെറസ്ന്റെ മാേൾലല്ലേ എവ്ടെ കാനല്ട്ട്ണവ്ടെ
ആഹ് ആഹ് അല്ല എന്തിന്റേങ്കിലും മറവ് എന്തിന്റേലും മറവ്ണ്ടെങ്കിലേ ഇണ്ടാവൂല നീണ്ട് അങ്ങനെ പോകും കായേം പൂവൊന്നുംണ്ടാവൂലാ
ഓഹ് ത് നല്ലണ എലെച്ച് നല്ല പിന്നെ ഉഷാറായ്ട്ട് ഇണ്ടാവ്ണ്‌ണ്ട് പക്ഷേ ആയിട്ടില്ലാ ഒന്നു
ണ്ടാവാനേ
ഒരു വർഷം ഒന്നര വർഷാേ ആയിട്ടാെള്ളൂ അതു ഇട്ട് കൊട്ക്കെണ്ട്യെരും അത് ഞാൻ കെര് തിന്നാണ് എന്തേലും വളമെ വ വാങ്ങിച്ച് ഇട്ട് കൊട്ത്താ
ട്ടും അത് വാങ്ങ്യാ മതി അതാവുമ്പം പിന്നെ നമ്മെള് മ മാസ്ത്തിലൊരിക്കലോ അങ്ങെനെയൊക്കെ കാെർച്ച്ട്ട്ട്ട് ബാക്ക്യാള് ഇട്ത്തെച്ചാ മതി
ത്തിന് ഒ ഒരു ത് ഒര് എട്ട് പത്ത് കായിണ്ടായി അയ്മെ ഉം അതെ പോലെ മറ്റേ ഇത്ണ്ടല്ലോ ഈനാമ്പഴം ഏഹ് നമ്മ കടേന്ന് വാങ്ങ്ണേ അതിന്റെ കുരു കൊണ്ടേയ്ട്ട് ത്തത്ണ്ടായി അത് ചെറ് ചെറ്യേ തയ്യാണ് പക്ഷെ അയ്മലൊക്കെ കായിണ്ട് ഇതിന് ത് അ അതിനേക്കാളൊക്കെ പ പടർന്ന് പോയി പക്ഷെ അത അയ്മെ കായില്ല ഊം ഉർമ്മാംപഴം പിന്നെ തായില്ല വാ അയ്ന്റെ മൂട്ന്റെ ഭാഗംങ്ങെനെ കർത്ത കളറായ്ങ്ങാണ്ടെ ഇങ്ങെനെ ഒരുമാതിരി ആയി വെരാണ് വല്താവണ്ല്ലാ
അതൊരു കവറെന്തേലും കെട്ടി കൊട്ത്താേക്കോണ്ടൂ കായണ്ടായി താെടങ്ങ്ണ സമയത്തെന്നെ ഒന്നെങ്കി കവറ് കെട്ടേ അല്ലെങ്കി ടിഷ്യൂ പേപ്പെറ് പൊതിഞ്ഞ് വെക്കാ ഞമ്മെള് ജസ്റ്റ് റോളെയ്ത്ട്ട് പിന്നോ എന്തേലും സ്റ്റാപ്പ്ളെയറോ എന്തേലും ച്ചാ മതി അപ്പൊ മുകളീന്ന് പ്രാണികെള് ആക്രമണ്ടാവൂലാ പ്രാണികെള് ഇണ്ടായതോണ്ടാണ്ത് കറ് ത്ത്ങ്ങെനെ പോണത് ഉം പിന്നെ ഒന്ന് ഒന്ന്നോട് ടെ ച്ചെയ്ത് നിക്കാണെങ്കിലും ഇങ്ങെനെ കറുപ്പ് ബാധിക്കും
ടെച്ചിങ്ങാന്നുല്ല വേറെ വേറെ കൊമ്പിലാണ് പക്ഷേ എല്ലാത്തിനും തലപ്പ അങ്ങനെ ആ വന്നിക്കണ ഇനി ചെയ്തിട്ട് കാര്യല്ലല്ലോ അല്ലേ
ഇല്ല ഇല്ല തുടങ്ങുമ്പോ തന്നെ ചെറിയരു കവർ എന്തെങ്കിലും കെട്ടിയേക്കും അതെല്ലാന്നുണ്ടായി കടലാസ് കടലാസ് ഇങ്ങനെ റോൾ ചെയ്ത കൊണ്ടന്ന് ഇൻസലേഷൻടപ്പ എന്തെലും ചൊറ്റിച്ചാൽ മതി അപ്പൊ അതിനെ മാത്രം ആഹ് പേ പെട്ടെന്ന് പ്രാണികള് പറക്കുമ്പം ഇതിങ്ങനെ കാണുവല്ലേ
അത്ണ്ടായപ്പോ കായക്കെങ്ങനെ ഉണ്ടായി വന്നപ്പോ നല്ല ചുവന്ന കളർ നല്ല കാണാൻ നല്ലത് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം അങ്ങനെ ആയി വയ സങ്കടം കാണുമ്പോ
ഒക്കെ അങ്ങനെ കട്ടാച്ചൽ മതി മരം വലതായി കഴിഞ്ഞൽ പിന്നെ നമുകോന്നും ചെയ്യാൻ പറ്റൂല്ല
ഇല്ലേ വലുതായിട്ടില്ല ഇത്ങ്ങനെ പൊന്ത പൊന്ത യിട്ട് മ്മിലല്ലേ ഉം നല് ഭാഗത്ത ഇങ്ങനെ
ആഹ് ആഹ് അപ്പൊ അത്യാവശ്യംള്ള എന്റെ എത്തണോർത്തക്കൊക്കെ ഈ കായന്റെ ചുറ്റോറം ടിഷ്യൂ പേപ്പർ മഴ കൊള്ളണ ഭാഗമാണെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറൊണ്ടും കാര്യല്ല അപ്പൊ കവർന്നെ ജസ്റ്റ് ഇട്ടിട്ട് അങ്ങനെർ കക്കളി വെച്ചച്ച് കണ്ട് ഹോള് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ എയറ് കടക്കുകയും ചെയ്യും പ്രാണികളെ ശല്യം ഉണ്ടാവൂല്ല ചീയൂല പെട്ടത്
ആഹ് ആഹ് ഉം
സാധനമക്ക് കിട്ടും അതി എന്ത് എന്താ വെജിറ്റബിൾ ആയിക്കോട്ടെ ഫ്രൂട്ട് ആയിക്കോട്ടെ ചെറിയ ചെറിയ പഴങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്താന്നതി
അഹ് അഹ് അതെന്താണ് ഉം അത് വെബ് വെബ് ആഹ് വേറെന്തൊക്കെയ എന്നിട്ട്
എന്താ ഫുഡ് ഉണ്ടാക്കിത്
ഫുഡ് പത്തിരി ഉണ്ടാക്കി നോമ്പ് മോന് നോമ്പായിരുന്നു ന അത് പിന്നെ ഉം പത്തിരി ഉണ്ടാക്കിയതല്ലോ വാങ്ങിച്ച നിങ്ങള് എന്താ ഉണ്ടാക്കി
എത്ര ആയ് ഏയ് ഞങ്ങളോ ഞങ്ങളും പത്തിരി തന്നെ
ആഹ് ആഹ് അവിടെ നോമ്പാവൂല എല്ലാർക്കും
ആഹ് നോമ്പണ ഇ നാളീല്ലേ
അഹ് അഹ് ഉം അതാ ഉം മക്കളൊക്കെ പോന്നൊ കൂടെ?
ഏഹ് ആഹ് എല്ലാരും പോരെ വീട്ട്ലാ
ഉം ആഹ് ശെരി ഹസ്ബന്റോ?
പൊർത്താണ്
ആഹ് ഗൾഫിലാ?
ഉം
ആഹ് അഹ് ശെരി ആഹ് ചെറ ചെറ്യമേനെത്രല്ല
ന്നാലിലണ്
ആഹ് അഹ്ശെരി ഉം വേറെന്തൊക്കെ? കയ്യാറായോ ഇല്ലല്ലോ?
ആഹ് ന്നായിക്കോട്ടെ ഞാന് വേറെ കോള് വെര്നിണ്ട് ഹലോ